ഓ
ഹലോ
ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്കാം
ആഹ് എന്തുണ്ട് വിശ്
താങ്കൾക്ക് കേൾക്കാമോ
അതെ കേൾക്കാം എന്തുണ്ട് വിശേഷം
സുഖം മഴ മഴ തന്നെ വിശേഷം അവിടോ
ആഹ് ഇവിടെയും മഴ തന്നെ വിശേഷം. ആഹ് താങ്കൾ പഠിക്കുവാണോ അതോ ജോലി ചെയ്യുവാണോ
ആഹ് ഞാൻ പഠിക്കയാണ്
അതെയോ ആഹ് ഇപ്പ പഠനത്തെ ഇപ്പഴത്തെ പഠന രീതിയൊക്കെ മാറീട്ടുണ്ടല്ലോ ഇപ്പ താങ്കളുടെ അഭിപ്രായം എന്താണ് ഇപ്പോഴത്തെ പഠന രീതിയായിട്ട്
ഇപ്പോഴത്തെ പഠന രീതിയെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ ആഹ് കുട്ടികൾക്കാണെങ്കിലും വളരെ അ മാറ്റങ്ങളാണ് അവരുടെ പുസ്തകങ്ങളിൽ വന്നിരിക്ക്ന്നത്. അവരുടെ പഠനരീതി വിപുലീകരിക്കാൻ വേണ്ടി അവരെ കഷ് ഷ്ടപ്പെടുത്തുകയാണ് ഒരു ആറാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രത്തിന്റെ പുസ്തകം എടുത്താൽ തന്നെ നമ്മക്ക് പോലും വായി ക്കാൻ പറ്റാത്ത വാക്കുകളാണ് ആ പുസ്തകത്തിലുള്ളത്. ഒരു കുട്ടി അത് എങ്ങനെ പഠിക്കുംന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവർക്കത് മാനസികമായി വളരെ ബുദ്
ഓ അതെ അതെ ഇപ്പഴത്തെ പഠന രീതി വളരെയധികം മാറിയിരിക്കുന്നു. പണ്ടൊക്കെ അധ്യാപന രീതിയായാലും നല്ലതായിരുന്നു. ഇപ്പം ആഹ് ഒരു ഒട്ടുമിക്ക അധ്യാപകരെ ക്കാണെങ്കി പഠനത്തോട് താല്പര്യുള്ള കുട്ടികളെ മാത്രമാണ് അവർ കേന്ദ്രീകരിച്ച് പഠിക്കുന്നത് ഒരു പോലെ വരാൻ സാ അവര് ആഹ് സമയം ചെലവാക്കാറില്ല അത് കുട്ടികളിലൊക്കെ പഠിക്കുന്നതിനുള്ള സമയം ചെലവാക്കാറില്ല. അത് ഒരുപോലെ കുട്ടികളെല്ലാരും ഒരുപോലെ കണ്ട് ഇപ്പം പാ പഠന രീതി ഒരുപാട് മാ മാറിയിരിക്കുന്നു
അതെ അത് വളരെ ശരിയാണ് പണ്ട് കാലങ്ങളിൽ അപേക്ഷിച്ച് കുട്ടികൾക്കിപ്പോൾ പഠിക്കാൻ വളര ഏറെയണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാണ് അത് മാത്രമല്ല
ഒരുപാട് മാറീത് മാറിയിട്ടുണ്ട് പിന്നതില് പാഠപുസ്തകൊ മാറി. മാറിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ച പഠപുസ്തകല്ല ഈ വരുന്ന തലമുറകൾ പഠിക്കുന്നത്. അപ്പ അവർക്ക് വളരെയധിക അറവ് പകരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങള് പാഠപുസ്തകത്തില ചേർത്തിട്ടുണ്ട് അത് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികള് പഠിക്കാറുൺ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അദ്ധ്യാപകർ ചെല കുട്ടികളെ മാത് ത്രം കേന്ദ്രീകരിച്ചാണ് പടി പഠനം മുന്നോട്ട് പോകുന്നത്. ഇപ്പം പഠിക്കുന്ന കുട്ടികൾ മാ ത്രം പഠിച്ചാ മതി എന്നൊരു രീതിയിലോട്ടായി ഇപ്പോഴത്തെ പഠന രീതി.
അതെ അത് വളരെ ശരിയാണ്. ചെല സ്കൂളുകളിൽ മാത്രം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില വിദ്യാലയങ്ങളിൽ മറിച്ച് അധ്യാപകർ കൂടെ നിന്ന് കൂടുതൽ സഹായങ്ങൾ കൊടുക്കുവാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴ്ത്തെ പഠനരീതി അനുസരിച്ച് കുട്ടികൾക്ക് അറിവ് കൂടുതൽ വേണമെന്ന രീതിയിൽ കൂടുതൽ ആഹ് അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള എഹ് കാര്യങ്ങൾ കൊടു കയും അവരെ മാനസികമായി തളർത്തുകയും അത് കാരണം തന്നെ ഇ ഇപ്പ നമുക്ക് വാർത്തകളിൽ നിറഞ്ഞു നിക്കുന്നത് കുട്ടികളുടെ ആത്മഹത്യകളാണ് അല്ലേ?
ആഹ് അതെ അതെ ചെല വിദ്യാലയങ്ങളി മാത്രം അചെല വിദ്യാലയങ്ങളിലെടുക്കുകയാണെങ്കി തന്നെ ചെല വിദ്യാലയങ്ങളെ അധ്യപന രീതി നല്ലതായിരിക്കും ചെല വിദ്യായങ്ങളെ അധ്യാപന രീതി വളരെ കുഴപ്പമില്ലാത്ത ഒരു അ് അടുപ്പായിരിക്കും കുട്ടികളും ഏഹ് അധ്യാപകരും തമ്മിലുള്ളത്. ഇപ്പൊ കുട്ടികൾക്ക്പ്പോ പഠിക്കാനുള്ള താല്പര്യം കൂടുന്നത് ഉഹ് അദ്ധ്യാപകര് കൂടുതലടുക്കുമ്പൊഴാണ്. അധ്യാപകരും കുട്ടികളും ചേരുമ്പൊഴാണ് അവർക്കൊരു പഠിക്കാനുള്ള താല്പര്യം ഒന്നും കൂടെ വർദ്ധിക്കുന്നത്. ഇതിപ്പോ അധ്യാപന രീതി ഓഹ് ചെലപ്പോൾ ഏഹ് കുട്ടികളൊന്നും ഒരുപോലെ കാണാറില്ല. അപ്പൊ പഠിക്കുന്ന കുട്ടികൾ മാത്രം പഠിച്ചാ മതി എന്നൊരു രീതീൽ അധ്യാപകരും ചെയ്യാണെങ്കി തന്നെ കുട്ടികൾക്കത് മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
അതെ അത് വളരെ ശരി തന്നെയാണ്. അതു മാത്രമല്ല ഇപ്പഴ്ത്തെ എഹ് ഡിഗ്രി അവ് അവരെ അവിടുത്തെ കുട്ടികളും വളരെ കഷ്ടപ്പാടിലാണ്. ഇപ്പോൾ എ സർക്കാർ പുതിയ സംവിധാനം എഫ് ഐ യു ജി പി ന്ന് പറയുന്നത് ആഹ് വരുത്തുകയും പക്ഷെ അതിനെ കുറിച്ച് കൂടുതലായി ഒന്നും കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്ക് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് വരുന്നത്. കുട്ടികൾ ഒരു സംശയ ചെന്ന് അധ്യാപകരോട് ചോയിച്ചാൽ അവർക്കത് പറഞ്ഞു കൊടുക്കാനറിയില്ല കാരണം ആഹ് അവർക്കും അതിന് വേണ്ടിട്ടുള്ള ആഹ് ആഹ് പഠനരീതികളൊന്നും ലഭിച്ചിട്ടില്ല. അന്നരം അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അതും അഹ് കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉളവാക്കുന്നത് തന്നെയാണല്ലേ?
അതെ അതെ കും എഹ് കുട്ടികളെ കേന്ദ്രീകരിച്ചല്ല അധ്യാപന രീതി നടക്കുന്നത്. പ്പ കുട്ടികൾക്ക് പൊതുവേ നമ്മൾ വീട്ടിൽ പഠിപ്പിക്കയാണെങ്കി തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കി തന്നെ അ അധ്യാപകർ ശ്രദ്ധിക്കണം കൂടുതലും അധ്യാപകരെ അവർ അധ്യാപകരുമായിട്ടായിരുന്നല്ലോ അടുപ്പമുള്ളത്. പ്പം മാതാപിതാക്കള്ളോട പ്പങ്ങന്നെ വീട്ടി ചിലവഴിക്കുന്നതിലും അധികം അവർ വിദ്യാലയങ്ങളിലാണ് ചെലവഴിക്കുന്നത് അപ്പോ അതോടൊപ്പം തന്നെ അഹ് എല്ലാരൊരുപോലെ കണ്ട് ഇപ്പ അധ്യാപന രീതി മികവാക്കുകയാണെങ്കി തന്നെ എല്ലാരൊരുപോലെ പഠിക്കുകയും പഠിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുണ്ട്. ചില വിദ്യാലങ്ങളിൽ പോകുമ്പോ ചില കുട്ടികൾ പറയുന്നത് ആ അധ്യാപകര് അവർക്ക് ഇഷ്ടമല്ലാത അവര് പഠിപ്പിക്കേണ്ടന്നൊരു മാന് ഒരുമാന് ഒരു മനസ്സില്ലായ്മ ഒരു മാനസികമായിട്ടാണ് അവര് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് കാരണം? അധ്യാപകരങ്ങനെ അ അവരെ പഠിപ്പിക്കുന്ന കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്.
അതെ ആഹ് ചെല അദ്ധ്യാപകരോട് കുട്ടികൾ അങ്ങനെ പെരുമാറു പെരുമാറാറുണ്ട്, ചെലരോട് മാത്രം കാരണം. അവരുടെ പഠനരീതി അങ്ങനാണ് അല്ലെങ്കിൽ അവര് പഠിപ്പിക്കുന്ന രീതി അങ്ങനാണ്. കുട്ടികളെ ഏറെ മാനസിക സമ്മർദ്ദത്തിലോട്ട് ഏഹ്. ഏർപ്പെടുത്തുകയും അവർക്ക് കൂടുതൽ ഏഹ് എന്തുവാ.
അതെ അതെ ഇപ്പം മാതാപിതാക്കളോടൊപ്പം താൻ ചെലവഴിക്കനേക്കാളിലും വിദ്യാ വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ അവര് അധ്യാപകർ, അധ്യാപകർ ഇപ്പം ആഹ് കുട്ടികളെ. ക്ക് അതാ ഇപ്പൊ ഓ. ആറു വയസ്സ് മുതലുള്ള പ്രായം മുതലേ കുട്ടികള് അധ്യാപകരെയാണ് കണ്ട് തുടങ്ങുന്നത്. അവര് നല്ലത് ആഹ്. ചീത്ത എന്നൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളുമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവർക്കാത്. മനസ്സിലാവുകയും ചെയ്യുന്നോടൊപ്പം തന്നെ അവര് അത്. അവര് വളരും തോറും വളരും തോറും ആഹ് അവരുടെ അറിവ് വളരുകയും. അപ്പൊ അതോടൊപ്പം തന്നെ അവര് പഠിക്കുകയും ചെയ്യുന്നതാണ് ഇവര്. അധ്യാപന രീതിയുടെയും അവരുടെ പെരുമാറ്റവും ഒക്കെ മാറുമ്പോഴാണ് കുട്ടികൾക്കും പഠനത്തോടൊരു താല്പര്യം. താല്പര്യമില്ലായ്മ കാ കാണുന്നത്, പൊതുവെ.
അതെ അതെ ആഹ് കാ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഏഹ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിവ് കൂടുതലാണ്. ആഹ് നമ്മൾ ഏഹ് നമ്മുടെ കാലഘട്ടത്തിൽ. നേക്കാൾ അപ്പുറമാണ് അവരുടെ അറിവ്, അതിനനുസരിച്ച് തന്നെ പഠനരീതി വളരണം. എന്നീ ഇരുന്നാലും കുട്ടികൾക്ക് അവരെ ഏർപ്പെടുത്തുന്ന രീതിലുള്ള പഠനരീതി ഒഴിവാക്ക ക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ചത്.
അതെ അതെ കുട്ടികൾക്ക് മാനസികമായൊരു സമ്മർ ദ്ധം ചെയ്യ് ചെയ്യാതെ അവർക്കിപ്പം അവരുടെ കുഞ്ഞി മനസ്സാണ് അപ്പം അവർക്കും സഹി ക്കാനാവാത്ത ഒരു മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നാണ് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ പഠനരീതിയെ. ഏറ്റവും കൂടുതൽ മാറേണ്ടതും അങ്ങനെ തന്നെയാണ്, അധ്യാപനരീതി മാറുകയാണെങ്കിൽ കൊറച്ചുക്കൂടി കു കുട്ടികൾക്ക് പഠനത്തോട് ഒരു താല്പര്യം ആഹ് വർദ്ധിക്കും.
അതെ അത് വളരെ ശരിയാണ്, ഏഹ് വിദ്യാ വിദ്യാലയത്തിൽ പഠിത്തം. ആഹ് എന്നുള്ളത് മാത്രം ആഹ് ഒഴിവാക്കി കുട്ടികൾ. ക്ക് സന്തോഷം പകരുന്ന കളികളാണെങ്കിലും അല്ലെങ്കിൽ കളികളിലൂടെയുള്ള. പഠനങ്ങളാണെങ്കിലും ആവിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ് അല്ലേ. അതു മാത്രമല്ല വിദ്യാ ഇപ്പഴത്തെ ചില വിദ്യാലയങ്ങളിൽ അങ്ങനെ തന്നെയാണ് നട ക്കാറ് ഏഹ് വോ വിദ്യാ വിദ്യാഭ്യാസം മാത്രം ആകാതെ. പഠനങ്ങളിൽ കളികളും കുട്ടികൾക്ക് താല്പര്യമുള്ള മറ്റ് കാര്യ ങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസങ്ങളും നടക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. ഇപ്പോഴത്തെ ആഹ് നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലേ.
അതെ അതെ ഇപ്പൊ പഠനത്തില് മുഴുവനായിട്ടും അവരെ വിദ്യാഭ്യസം കേന്ദ്രീകൃതമാക്കാതെ അവർക്ക് താല്പ പ്പര്യമുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും, കുറെ കളികൾ അവരുടെത് രസകരമായിട്ട് ഒരു. ഓ ഒരു ഇടവേള ഇടവേളയായിട്ട് എപ്പോഴും പ പഠനത്തോട് പഠിക്കാന്നൊരു ഇതിലല്ലാതെ. തെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാന്, കളികൾ ഉൾപ്പെടെ ഉൾപ്പെടെ ഒരുപാട്. പാഠപുസ്തകം ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് അത് പഠിക്കുവാനും. എക്കെ ഒരു താല്പര്യമാണ്.
അതെ അത് വളരെ ശരിയാണ്. ഏഹ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ ചെല വിദ്യാലയങ്ങൾ അത് പാലി ക്കുന്നുണ്ട് എന്നിരുന്നാലും ചെല വിദ്യാലയങ്ങൾ. പഠിത്തത്തിന് മാത്രം പ്രാധാന്യം നൽകുകയും കുട്ടികളുടെ മാനസിസമ്മർദ്ദം അവര്. ഏഹ് എന്തുവാ. വില ഇരുത്താതെയും അവരെ കൂടുതൽ കൂടുതൽ. ഏഹ് ആപത്തിലേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ അച്ഛ അച്ഛനും അമ്മയും ആണെങ്കിലും അവരെ പഠിത്തം പഠിത്തം പഠിത്തം എ ന്ന ഒറ്റ കാര്യത്തിൽ നിർത്തി അവരുടെ അ ഇഷ്ടങ്ങൾ
അതെ അതെ തീർച്ചയായും കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം വരണമെങ്കിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള പാഠപുസ്തകങ്ങള് വെച്ചാൽ അവർക്ക് താല്പര്യമുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുക കളികൾ ഏർ ടുത്തുക കുറച്ചും കൂടെ കുട്ടികൾക്ക് പഠിക്കാനും നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ കുട്ടികൾ അങ്ങനെ ഒരു പാഠപുസ്തകം അങ്ങനെ ഒരു പഠനരീതി വരികയാണെ തന്നെ കുട്ടികൾ കുറച്ചും കൂടെ പഠനത്തോട് താല്പര്യപ്പെടുകയും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരവസരവും ന അവസരവും ആവുകയും ചെയ്യും പിന്നെ കൂടുതലും കുട്ടികൾ ആഹ് പഠനത്തോട് കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ഇപ്പ പഠിക്കാത്തൊരു കുട്ടിക്ക് അവളുടെ അവന്റെ ഒരു ഒരു കഴിവ് പ്രകടിപ്പിക്കാനൊരു അവസരം കൂടെ കൂടി കി കിട്ടിയാൽ തന്നെ അവർ അവനും അവന്റെ ക്ലാസിനോടൊപ്പം ക്ലാസ്സിലെ കുട്ടികളോടൊ പ്പം തന്നെ അവനും പഠിക്കുവാനും എഴുതുവാനും കളിക്കുവാനും ഉള്ള ഒരു അവസരം അവനും ലഭിക്കുകയാണ് ഇപ്പം പഠനം രീതി മാറുന്നതനുസരിച്ച് അധ്യയന രീതി മാറുന്നനുസരിച്ച് കുട്ടികൾക്ക് പഠനത്തിലുള്ള താ ല്പര്യമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്
അതെ അത് വളരെ ശരിയാണ് അങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടവും പരിഗണിച്ചാൽ തന്നെ നമ്മുടെ സമൂഹ ത്തിൽ നടക്കുന്ന മിക്ക പ്രശ്നങ്ങളും ഒഴിവാക്കാം പ്രത്യേകമായ ആത്മഹത്യകൾ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും
അതെ അതെ ഇപ്പൊ ഒരു വിധം നമുക്കിപ്പ സമൂഹ ഏ സമൂഹത്തിൽ നടക്കുന്നത് തന്നെ അദ്ധ്യാപകര് കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതൊക്കെ ഒള്ളൊരു സാമൂഹ്യ പ്രശ്നങ്ങനങ്ങൾ നമ്മള് നേരിടുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്റെ പഠനരീതി മാറുകയാണെങ്കിൽ അദ്ധ്യായന രീതിയൊക്കെ മാറുകയാണെന്നെങ്കില് ഒരുവിധം മിക്ക സാമൂഹ്യ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാവുകയും ആഹ് ഇനി വരും തലമുറകളൊക്കെ നന്നായി നല്ല രീതിയിൽ അവർക്ക് പഠനത്തോട് താല്പര്യപ്പെട്ട് പഠിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം ആഹ് ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് സന്തോഷമുണ്ട്
എനിക്കും സന്തോഷം